ഹലോ
കേൾക്കുന്നുണ്ടോ
ആഹ്കേൾക്കുന്നുണ്ട്
റേഞ്ചിന് ചെറിയ ഒരു പ്രശ്നംണ്ടേയ്
ആഹ് അത് ഇവിടെ ഉണ്ടാവലണ്ട്
കഴിച്ചായിരുന്നോ
ഇല്ലല്ല അവടക്കഴ്ച്ചൊ
കഴിച്ചോണ്ടിരിക്കയാ കയ്യാറായി
ഇവിടെ വീട് പണിയാണ് അപ്പൊ അതിന്റെ പണിക്കാരുണ്ട് അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുത്തുങ്ങാണ്ട്
ആഹ് ആഹ് ഫുഡിന്റെ തിരക്കാല ആ ആയിക്കോട്ടെഅയിക്കൊട്ടെ
ആ അതെ ഞാൻ നിങ്ങള് മെസ്സേജ് കണ്ടിട്ട് ഏ നോക്കിയപ്പോ പിന്നെ വിളിച്ചേണ്ട് അതണ്ട്ടു ത്തു വെച്ചിട്ട് ഫോൺ വിളിച്ചാലോച്ചിട്ട് ഓൽക്ക് കൊടുത്തിട്ട്
ആഹ്ആഹ് കറി എന്തായിരുന്നു
കറി ഇന്ന് സാമ്പാറാണ്
അതല്ലേ ആഹ് സാമ്പാർ ഇവടീം സാമ്പാറാ
ഉ തോരൻ കായാബേജ് പിന്നെ മീന് അതൊക്കെ തന്നെ
രസാ സാമ്പാറൊക്കെ നല്ല രസല്ല സാമ്പാറും സാമ്പാർ തോരനൊക്കെ ഭയങ്കര രസാ പറയാ
സാമ്പാറണ്ടായാൽ മതിയല്ലൊ ചോറ്ന്ന വേറൊ ഒന്നും വേണ്ട
രസ രസ എന്റെ വൈഫ് നന്നായി വെക്കും സാമ്പാറും
ആഹ് ആളാവിടെന്നട്ട്
ഉം
ആളെ ഇവിടെ വൈഫ്‌
വൈഫ് ഞാന് ഇവിടെ പുറത്ത വന്നേക്ക സാധനങ്ങൾ വാങ്ങ വന്നാ
ആഹ് അതിന്റെറെടിയിലാണ് എന്നിട്ടിപ്പോ വൈഫിനെ കൂട്ടാതെയണോ പുറത്തനിന്ന് ഭക്ഷണം കഴി
ഇപ്പൊ അങ്ങനെയല്ലേ ഞാന് വെള്ളം കുടിക്കനെറിങ്ങിയുമ്പ അങ്ങനെ കട്ട്ലേറ്റും ഇല്ല കട്ടലേറ്റിൽ നെയ്മ ഒക്കെ ആയിട്ടെ കഴിച്ചതാ വൈഫ് അങ്ങനെയൊന്നും വരില്ല
അത് കണ്ടപ്പോ അത്
വൈഫ അങ്ങനെ പുറത്തൊന്നും വരില്ല എപ്പോഴേല ഞങ്ങള് ശ ശെനി ഞായർ ദിവസങ്ങളിലൊക്കെ
ആഹ്
ശ ശനി ഞാറ് ദിവസങ്ങളിലക്കെങ്ങനെ പുറത്തു പോകവും ഞങ്ങളിപ്പോ മൂന്നാറ് പോയി വന്നള്ളു ഇന്നലെ മിനിഞാന്നും മൂന്നാറായിരുന്നു നിങ്ങള് കല്യാണം കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ് എങ്ങട്ടും പോയിട്ടൊന്നില്ലല്ലോന്ന്
ഏഹ് എത്രായി കല് കല്യാണം എത്രായി കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് കൊല്ലായി ന്നിട്ട് ഇത്ര കാലായി
ആ ആറ് ആറേഴു കൊല്ലായി
ഭയങ്കര മോശാണ്
ഇവിടെ ഇവിടെ ചാവക്കാട് പൊന്നാനി പിന്നെ അതുപോലെ വാഴാനി ഡാം ഹ് വെലങ്ങാകുന്ന് ഉം പിന്നെ ചെപ്പാറ ചെപ്പാറ മല ആ ഭാഗങ്ങള് നമ്മുടെ ഏരിയയിലുള്ള സ്ഥലങ്ങള് മൊത്തം കാണിച്ചു കൊടുത്തേക്ക്ണ് നമ്മള് കുറച്ച് ലോങ്ങ് പോയിട്ടില്ലന്ന് മാത്രം കാരണം കൊറോണ ടൈമില കല്യാണം കഴിഞ്ഞത്
ആഹ് ആഹ്
അവിടുന്ന് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റൊരു കൊച്ചായി പിന്നെ രണ്ടാ ഒരു രണ്ട് ആ ഒരു കൊല്ലം ഫുള്ള് പ്രാരാബ്ദല്ലേ മൊത്തത്തിൽ ആ ടൈമിലൊക്കെ ഫുള്ള് സാമ്പത്തികമാദ്യാ അതിന്റെ എടയില് പിന്നെ അതെ അതെ അതെ ഒരുപാട് ബുദ്ധിമുട്ടി നമുക്ക് കൊണ്ടാ കൊണ്ടാകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടു പോകും.
ഞാൻ ഇങ്ങളെ പറഞ്ഞില്ലേയ് ചാവക്കാടും പൊന്നാനി അല്ലാത്ത ഏതും കേട്ടിട്ടില്ല
ആ ആഹ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് തൃശ്ശൂര് ജില്ലയില് ചെപ്പാറ വേലങ്ങാങ്ങുന്ന് അതുപോലെ വാഴാനി അവിടെക്കെ നല്ല നല്ല പ്ലേസ് ആ നല്ല രസ
ഈ വാഴാനിന്ന് പറഞ്ഞത് ഒരു ചെറിയ ഡാമാണോ?
ഒരു ചെറിയ ഡാം ചെറിയ ഡാം എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മള് അ വാഴൻ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയില് വടക്കാഞ്ചേരിന്ന് റൈറ്റ് പോണം കുറച്ച് പോവാനുണ്ട് അവിടെ നല്ല രസ ഇ നല്ല നല്ല ടൂറിസ്റ്റ് ഈ ടൂർ പോകുന്ന ആളുകളൊക്കെ വരുന്ന ഏരിയ കുട്ടികളുടെ പാർക്ക് താഴത്ത് കുട്ടികളുടെ പാർക്ക് പിന്നെ ഫ്ലവേഴ്സ് അങ്ങനെ ഭയങ്കര സെറ്റപ്പ
ആഹ് ഞാന് ഒരു പ്ര തൃ റ്റൂര് വന്നാ ആകെ ഒരു മൃഗശാല പിന്നെ വായച്ചാല് വെള്ള ച്ചാട്ടം അല്ലെങ്ങി ആതിര പള്ളി വെള്ളച്ചാട്ടം ഇതൊക്കെ തന്നെഅല്ലേ തൃശൂര് വന്നാല്
അത് രണ്ടു മാത്രേ അറിയൊള്ളൂല്ലെ അതാ അത് എന്താ സംഭവംന്ന് അറിയോ നമ്മളൊരു നമ്മളൊരു ട്രാ നമ്മളൊരു ട്രാവല് ചെയ്യാണെങ്കില് നമ്മ്ള് നമ്മക്കറിയുന്ന സ്ഥലങ്ങള് നമ്മ്ള് പോയിയെൽ അഹ് തൃപ്തിയാവും അത് ഓക്കെ പക്ഷെ നമ്മള് പൊറത്ത് ജസ് സ്റ്റ് ഒന്ന് ചോയിച്ച് നോക്കണം ഇവടെങ്ങനെ അറിയപ്പെടുന്ന സ്ഥലങ്ങളോ എന്തേലും വ്യൂ പോയന്റോ അങ്ങനെയൊ ഓ ഡാമോ അങ്ങനെ എന്തേലും കാര്യങ്ങള് ഒന്ന് ച്ചോയിച്ച് കഴിഞ്ഞാ ആള്കള്
ആഹ് ഞാന് കൊറെ മുന്നേ തൃശൂര് വന്നപ്പോ ഇതേമാരി ഒരു ചെറിയ ഡാം വന്നിനോ പക്ഷെ അയിന്റെ എന്താ പേര്ന്നൊന്നു ഇക്ക്പ്പ ഓർമ്മല്ല്യാ കുറേ മുന്നെ ആണ് അതൊരു ചെറ്യേ ഡാമാണ് പിന്നെ അയ്ല് കുളിക്കാനൊക്കെ അയ്ന്റെ എ എന്താ പറയാച്ച ഒര് എഹ് എങ്ങനെ അഹ് ചെറ്യെ ഒര് ഡാമാണ് അയ്ന്ന് ഇങ്ങനെ അഹ് ഒര് എഹ് വൈദ്യുതി അങ്ങൻത്തെ പരിപാടിയാള്ഞന്ന് ഞാൻ കണ്ടിട്ട്ല്ല്യ അത് ഒര് അയ്ന്റെ സെയ്‌ഡ്ക്കൂടെ ഇങ്ങനെ റോഡൊക്കെ അയ്ക്കാണ്ട്
ട്ട് ഒരു നാല് പ്ലേസ് നാലഞ്ച് പ്ലെയ്സന്നെ ഉള്ളൂ പൂ ഒന്ന് പൂമല ഡാമ് പിന്നെ ഒന്ന് വാഴനി ഡാമ് പിന്നെ വാഴനിഡാമില് പാർക്കും കാര്യങ്ങളൊക്കെണ്ട് എഹ് പിന്നെ പൂമല ഡാമില് ബോട്ടിംഗ് സർവീസ് അങ്ങനെള്ള കാര്യങ്ങളൊക്കെ ഇണ്ട്
ഉം അന്ന് അയ്ല് ബോട്ടിങ്ങൊന്നു ഇല്ലേര്ന്നു
അമല കോളേജിന്റെ ഭാഗത്തായിട്ട് അതെ അതെ അതെ പിന്നെ അമല കോളേജിന്റെ ഭാഗത്ത് ത്തായിട്ട് വ്യൂ പോയന്റ് ഉണ്ട് അമലാകോളേജിന്റെ ഭാഗത്ത് വെലങ്ങാങ്ങുന്ന്ന്ന് പറയും അത് ഫുള്ള് സ്റ്റുഡൻസും ഫാമിലിയൊക്കെ വെരും സ്റ്റുഡൻസാവും കൂടുതലും. അത് നേരെ ഒരു മലയ്ടെ നേരെ മോൾള് നമ്മള് കേറിപ്പോവും വെലങ്ങാങ്ങുന്ന് അമല കോളേയ് ന്റെ അവ്ട്ന്ന് നേരെ എഹ് നമ്മള് ങ്ങ് ഹ് കുന്നംകൊളത്ത്ന്ന് തൃശ്ശൂർ റോഡ് വെരുമ്പോ ഹ് റൈറ്റില് കേറിക്കഴിഞ്ഞാ കാണാ അമലെ ത്ത്ണേന്റെ മുന്നെ റൈറ്റ്ലേക്ക് കേറാ നേരെ ഒരു മലടെ മോൾളാ പോവാ ആ മലടെ മോൾള് കേറി കഴിഞ്ഞാ ഒരു ചുരം പോലെ തന്നെ ചുരംന്നും പറയാൻ പറ്റ്ല്ല ഒരു മലയ്ടെ നേരെ മോൾള് പോയി കെയ്ഞ്ഞാ അവടെ ചെ എ റ്റവും ട്ടോപ്പ്ല് പോയി നിന്ന് കൈഞ്ഞാ ഈ വ്യൂ പോയിന്റ് മൊത്തം കാണാം തൃശൂര് വു വ്യൂ പോയന്റ് മൊത്തം കാണാ. അവ്ടെള്ള കൊർച്ച് സ്ഥലങ്ങള് കാണാ.
നമ്മള് മൽപ്പൊറം ജില്ലേണ് അപ്പൊ പിന്നെ തൃശ്ശൂര് വന്നാ അമ്മക്ക് അങ്ങനേണ്ട് വന്ന്ക്ക്ണു. പക്ഷെ ഇന്തേമാരി അവ്‌ടെ ഈ
തൃശ്ശൂര് ജില്ലയില് കാണാം പറ്റ്ന്ന സ്ഥലങ്ങളൊക്കെ വൈഫിന് ഞാൻ കാണിച്ചു കൊടുത്ത്ണ്ട് ഒരുവിധം സ്ഥലങ്ങളൊക്കെ. ങ്ങള് പോയി കണ്ടിട്ട്ണ്ട് പിന്നെ പൊറത്ത് എഹ് അതെ പൊറത്തിക്ക് പോയത് ഇപ്പൊ ഇന്നലിം മീനിഞ്ഞാന്നു ആയിട്ടാ അത് ഭയങ്കര രസേയ്ര്ന്നു. ഫസ്റ്റ് ദിവസം ഞങ്ങള്. അതെ അതെ അളിയൻ എഹ് വൈഫിന്റെ വൈഫിന്റെ എഹ് അച്ഛന്റെ ഏട്ടന്റെ മോന്റെ കല്യാണം ഇപ്പട്ത്ത് കയ്ഞ്ഞ്ട്ടൊള്ളു.
അപ്പ അവരിങ്ങനെ പോവുന്നുണ്ട് പർഞ്ഞു അപ്പൊ അവര്ക്ക് ഒറ്റക്ക് പോവാ പേടിയാ പർഞ്ഞു അപ്പൊഹ് ശെരി ഇന്നാ ഞങ്ങളും വെരാ പർഞ്ഞഅങ്ങനെ രണ്ടു പേരും കൂടിട്ട് ആഹ് കൊഴപ്പല്ല്യാ അപ്പൊ ഫണ്ടായാലും നമ്മള്. ഇഹ് സഹകരിച്ച് രണ്ടുപേരും കൂടി ചെയ്താ പോരെ.
ചെയ്താ മതി
ഹ് റിസോട്ടൊക്കെ ബുക്കെയ്തു ഇഹ് പ്ലാൻ ചെയ്തു. പ് ഏഹ് ഡെയ്റ്റിന് പത്തൊമ്പത്, ഇരുവത് അങ്ങനെ ഡെയ്റ്റിന് പ്ലാൻ ചെയ്തു വെള്ള്യായ്ച്ച ത്തെ ക്ലാസ്സ് പിള്ളേര്ടെ വെള്ള്യായ്ച്ചത്തെ ക്ലാസ്സ് പോയി പിള്ളേരല്ല വൈ മൂത്താള്ടെ ക്ലാസ് വെ വെള്ള്യയ്ച്ചത്തെ പോയി പിന്നെ ഞങ്ങളവടെ ഒരു. അവൻ യു കെ ജിയാ ഉം ഉം ഒരാള് പിന്നെ ചെർതാ രണ്ടര വയസ്സായിട്ടുള്ളൂ.
ആഹ്.
അങ്ങനെ ഞങ്ങള്. ഒരു പുലർച്ചെ ഒരു മൂന്ന് മണി മൂന്നേ കാലൊക്കെ ആവുമ്പോ ഇവ്ട്ന്ന് സ്റ്റാട്ടെയ്ത് നേരെ. അടിമാലി എത്തി.
ആഹ്.
അടിമാലി എത്തി അങ്കമാലി വഴി പോയി അവ്ട്ന്ന് നേരെ അടിമാലി എ ത്തി അടിമാലി എത്തിയിട്ട് അടിമാലിയാണ് നമ്മുടെ ബുക്കെയ്ത റിസോട്ട് റിസോട്ട്ൽ. ആഹ് റിസോട്ട്ൽ രണ്ട് മണിക്ക് അവ്ടെ ഹ് റിസോട്ട് ഓപ്പണാവും. രണ്ട് മണിക്ക് നമ്മളോട് കേറിക്കോന്ന് പറഞ്ഞ്ട്ട് നമ്മള് നമ്മളെന്താ ചെയ്തെച്ചെങ്ക് നാ ഹ്. കാലത്ത് നേരത്തെ അടിമാലി എത്തി ആറര ഏഴുമണിയാവുമ്പോ അടിമാലി എത്തി. അപ്പോ ഞങ്ങള് തമ്മിൽ ഡിസ്കസെയ്തിട്ട് ഹ് കൊർ ച്ച്‌ വൈക്യാലും കൊഴപ്പല്ല റിസോട്ടിൽപ്പ നൈറ്റെത്തിയാലും കൊഴപ്പല്ല നമക്ക് സ്
ആഹ് ഉം
ഹ് നേരെ ഞങ്ങൾ അടിമാലി പോയി. അതെ അതെ നമ്മൾ ക് സ്ഥലങ്ങള് കാണാൻ പോയതല്ലേ. അപ്പൊ അതെ നമ്മൾ ഇവിട്ന്നന്നെ അതെ നമ്മൾ ഇവിട്ന്നന്നെ ഫ്രഷപ്പായി. വീട്ട്ന്നന്നെ. കുളിയാക്കെ കഴിഞ്ഞ് പിള്ളേർക്ക് പിള്ളേരെ കുളിയൊക്കെ കഴിഞ്ഞ് ചായൊക്കെ കുടിച്ച് നങ്ങള് നേരെ പോയി. പിന്നെ ഞങ്ങള് അടിമാലി എത്തിയപ്പൊ അവിട്ന്ന് ചായ ക്കെ കുടിച്ച് അവ്ട്ന്ന് നേരെ കേറി മൂന്നാറെത്തി. മൂന്നാറ് വ്യൂ പോയിന്റ് പിന്നെ അതുപോലെ ഹ് ട്ട്ര ക്കിങ്ങ് വട്ടവടയിൽ പോയിട്ട് വട്ടവടേന്ന് ട്ട്രക്കിങ് എല്ലാ സ്ഥലങ്ങളും വ്യൂ പോയിന്റും ഈ എരവിക്കുളം പാർക്ക് ഒരുവിധ സ്ഥലങ്ങളൊക്കെ ചുറ്റി അടിച്ചു ഞങ്ങള്.
ഉം
ഞങ്ങള് കാണാവുന്ന സ്ഥലങ്ങള് രണ്ട് പാർക്ക് കൊട്ട് കണ്ടു രണ്ട് പാർക്ക് രണ്ട് പാലം പിന്നെ വ്യൂ പോയിന്റുകള് പിന്നെ നല്ല നല്ല പ്ലേസുകള് മൊത്തം നല്ല രസായിരുന്നു മൊത്തത്തില്
ഉം ഉം അപ്പ
പിള്ളേര് പിള്ളേര് ഉള്ളത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഇണ്ടായിരുന്നു പക്ഷേ എങ്കില് പിള്ളേരെ ഞാന് ഞാൻ തന്നെ ആയിരുന്നു ചെറിയ ആള് മൂത്താൾ പിന്നെ നടക്കും ചെറിയ ആള് പിന്നെ നടക്കൊക്കെ ചെയ്യും പക്ഷെ നടക്കാൻ ഭയങ്കര മടിയാ ഞാൻ തോള ത്തൊക്കെ വെച്ച് ഇങ്ങനെ കൊണ്ടുപോയി
എങ്ങനെണ്ട് കാലാവസ്ഥ അവിടെ
കാലാവസ്ഥ നൈസാ ഫസ്റ്റ്ത്തെ ദിവസം മഴ പിന്നെ വൈകിട്ട് കോടമഞ്ഞ് നല്ല രസായിരുന്നു ഫസ്റ്റ് ദിവസം ശരിക്കും എൻജോ ചെയ്തു ഒരു ഒമ്പത് മണി ഒമ്പ കാല് ഒക്കെ ആകുമ്പോ ഞങ്ങള് നേരെ താഴ്ത്ത്ക്കന്നെ എറങ്ങി കോട മഞ്ഞ് ഒക്കെണ്ടായിരുന്നു നല്ല രസായിരുന്നു എനിക്ക് നല്ല പേടി ഇണ്ടായിരുന്നു കാരണം താഴത്ത്ക്ക് പറയുമ്പോ കോടമഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മളീ ഈ കാറില് പോകുമ്പോ കാറിൽ പോകുമ്പോ ഒന്നും കാണാൻ പറ്റില്ല ഫുള്ള് വൗ ഫുള്ള് വണ്ടിയാ വൈകി ബൈക്ക്, കാറ്, ട്രാവലർ, ബസ് ത്തം ലോക്കാ പിന്നെ കെ എസ് ആർ ടി സി ടൂറിസ്റ്ററ് ബ്ലോക്ക് ന്ന് പറയുമ്പോ ഏഹ് വെല്യ കൊഴപ്പം ണ്ടായിരുന്ന് ല്ല നമ്മള് വെള്ളി ശനിയായിട്ട് അല്ലേ പോയിട്ട് ണ്ടായിരുന്നെ അപ്പൊ വെല്യ കൊഴപ്പം വെല്യ കൊഴപ്പം ണ്ടായിരുന്ന് ല്ല അതെ അതെ അതെ അതെ അങ്ങനെ നല്ല രസായിരുന്നു അപ്പൊ അവർക്ക് ഇപ്പൊ അളിയനും വൈഫിനും അവരിക്ക് ലീവ് കിട്ടണ ദിവസം വെള്ളി ശനിയാ അപ്പൊ ഞാൻ പറഞ്ഞ ന്നാ ഞാനും ലീവാക്കാന്ന് പറഞ്ഞ്ട്ട് അങ്ങനെ നാല് പേരും കൂടി പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ പോയതാ അങ്ങനെ പോയി ഒമ്പതേ കാൽന് റൂമില് ത്തി ഫുഡൊക്കെ നമ്മള് കയ്യിന്ന് ഫണ്ട് കൊടുക്കണം അങ്ങനെ അൽഫാ മന്തി ഒക്കെ അൽഫാ മന്തിക്ക് പറഞ്ഞത് ഫുള്ള് അൽഫാമി അൽഫാ മന്തി പറഞ്ഞ് അവിടെ നേരെ റൂമില് കേറി ഞങ്ങള് എല്ലാരും കൂടിയിട്ട്
തൊട്ടില് വേറെ ഭ വ നമ്മള് ഭക്ഷണം അയിലി ല്ല്യാ
ഭക്ഷണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രോ ഒള്ളൂ കാലത്ത്ത്തെ എയ്യ് രാത്രിക്കത്തില്ല രാത്രിത്തെ നമ്മള് കയ്യില് കയ്യീന്ന് കൊടുക്കണം ഉ അത് നല്ല രസായിരുന്നു ഞങ്ങള് പൊറത്ത് പോയി പൊറത്ത പാറ ഈ പാററ മൊളിലായിട്ട് ഈ മിസ് സ്റ്റെപ്പ് പടി പോലെ ഒക്കെ സെറ്റ് ചെയ്തേക്കെന്നെ അവിടെ എല്ലാരും കൂടി പോയിരുന്ന് കഴിച്ചു അവിടെയും അവിടുന്ന് നോക്കിയാല് സ്ഥലങ്ങള് ഒക്കെ കാണാം താഴത്തെ വീടുകളും മലയും കാര്യങ്ങള് ഒക്കെ കാണാം കൊറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു എറേ കൊറേ സെറ്റ് ആയി
നല്ലഅല്ല കൊറച്ച് സ്റ്റാറ്റസ് വെക്കാന് സ്റ്റില് റീല് വെക്കാൻ ഒക്കെ പറ്റു വോള്ളു
അതെ അതെ അതെ അങ്ങനെ നല്ല രസായിരുന്നു മൊത്തത്തിൽ ഫസ്റ്റ് ദിവസം ഞങ്ങൾ അടിച്ച് പൊളിച്ചു ഏ ഞങ്ങള് ഒരു ആറ മണി ഒക്കെ ആകുമ്പോ നീറ്റു ഞാൻ ഫോണില് കളിണ്ടായിരുന്നു
ആഹ് ബ്രസീലിന്റെ കളി എരുന്നു
സീല്ന്റെ കളി ഞങ്ങള് ഒരു മൂന്നേ സീറോക്ക് ഞങ്ങള് ജയിച്ച് ഞങ്ങള് ഞാൻ ബ്രസീൽ ഫാനാ ഞങ മൂന്നെ സീറോ ക്ക് ജയിച്ചു അതൊക്കെ ഇരുന്ന് കണ്ടു അങ്ങനെ ഞങ്ങള് ഒരു പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആവുമ്പം ഞങ്ങള് അവിടുന്ന് വെക്കേറ്റ് ചെയ്തു ഫണ്ട് ക്കെ കൊട് ത്ത അവിടുന്ന് വെക്കറ്റ് യ്ത് ഞങ്ങള് മാമലക്കണ്ടം മാമല കണ്ടം ഇ സ്കൂളിന്റെ അവിടേക്ക് പോയി ഞാൻ പറഞ്ഞു അടിമാ ലീന്ന് ഇനിയിപ്പോ വീണ്ടും മുകളിലിക്ക് മൂന്നാറ് വട്ടം വടെ നമ്മള് ഓൾറെഡി കണ്ടതല്ലേ ഇനി വീണ്ടും അവിടെ കയറി പോണ്ട അവിടെ നമ്മള് ഒരുവിധ സ്ഥലങ്ങളൊക്കെ കണ്ടതാ പ്പം നമുക്ക് നേരത്തെ ചോടെ പോയിട്ട് നമുക്ക് മാമലക്കണ്ണ് ആ ഭാഗക്കൊന്ന് കറങ്ങാ പറഞ്ഞു മാമലക്കണ്ട ട്രക്കിങ്ങ് ഒക്കെണ്ട് ഞങ്ങള് ട്രക്കി ഞങ്ങള് വട്ടവടയിൽ പോയിട്ട് ട്ര ട്രക്കിങ് ഒക്കെ സെറ്റ യ്താ സൺസെറ്റും വട്ടവടല് സൺസെറ്റ് അതുപോലെ വ്യൂ പോയിന്റ് ഒക്കെ ഞങ്ങള് മൊത്തം കണ്ടതാ അവിടെ പിന്നെ താഴത്ത് വന്നപ്പളും മാമലകണ്ടത്തിലും ട്രക്കിങ് ഉണ്ട് പക്ഷെ
ആഹ് ചാർജ് ആണ് എത്ര വണ്ടിക്കപ്പോ ആ ഇപ്പൊ കേക്ക്ണ്ട്
വണ്ടിക്ക് നല്ല റേറ്റാ ഞങ്ങള് മാമ ഞങ്ങള് വട്ടവട പോയപ്പോ രണ്ട് അഞ്ഞൂറായി ഞങ്ങള് നാലു പേര് കേറ് ണേന് രണ്ടേ അഞ്ഞൂറ് ഒരു ഒരു ജീപ്പിന് രണ്ടേ അഞ്ഞൂറ്
ആഹ് ആഹ് ഇവിടെ മാമല കണ്ടം
ഒരു ഇരുപത് കിലോമീറ്റർ ഒക്കെ പോയിണ്ടാകും പയിനഞ്ച് ലോ ഈ പയിനഞ്ച് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ ഒക്കെ പോയിണ്ടാവും പക്ഷ അവര് നമ്മളോട് പറയുമ്പോ മുപ്പത് മുപ്പത്തഞ്ച് ന്നൊക്കെ പറയും പക്ഷെ അത്രൊന്നും പോയിട്ടില്ല
അത്രേള്ളൂ ഓല് പറയുമ്പ അങ്ങനെ പറയുള്ളൂ
അവരങ്ങനെ പറയുള്ളൂ നമുക്കത് അതും അത് മോതലായില്ലട്ടോ സത്യം പറയാലോ നമ്മള് ഫണ്ട് കൊടുത്തിട്ട് പോവുമ്പോ എന്തേലൊക്കെ ഒന്ന് കാണിച്ചു തരണ്ടേ ആഹ് ഓക്കെ ബൈ